ഹലോ
ഹലോ കേൾക്കാവോ?
കേൾക്കാം, കേൾക്കാം, ഇത് ഒര് പത്ത് പത്ത് സെക്കൻഡ് ഒക്കെ ഡിലേ ആട്ടോ. കേൾക്കുന്നുണ്ടോ?
വോയിസ് കുറവാ അവിടുന്ന്.
ആണോ ആ എനിക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പോ കേൾക്കാവോ?
ഇങ്ങോട്ട് വോയിസ് കുറവാ.
കുറവാ കേൾക്കുന്നുണ്ടോ, കേൾ ക്കുന്നുണ്ടോ?
ഹലോ ഇപ്പം കേൾക്കാവോ?
ആ ഇപ്പം കേൾക്കാലോ, കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കാം, കേൾക്കാം.
ആഹ്, ഓക്കെ ഓക്കെ പറഞ്ഞോ, എന്തൊക്കെ ഇണ്ട്? എന്ത് വിശേഷം ഇങ്ങനെ പോവുണു, ഇത് ഒരു പത്ത് മിനിറ്റ് ഡിലേ ഉണ്ട് പത്ത് പത്ത് മിനിറ്റ് അല്ല പത്ത് സെക്കൻഡ്.
ആഹ് വോയിസ്
അയിന്റെ പ്രശ്നം അല്ല അങ്ങനെയായിരുന്നു ആദ്യം ഇത്, ഇത് ഇപ്പോ ഞാൻ നേരത്തെ വിളിച്ച കാളിന് ഇതേപോലെ പ്രശ്നങ്ങളുണ്ട്.
ആഹാ..,
ഉം.., പിന്നെ, . ഇവിടെ മഴയായിരുന്നു. ഇന്നിപ്പതെ നല്ല മഴക്കാരാ. ഇപ്പോ കൊഴപ്പമില്ല.
ആഹ്, ഇവിടെപ്പം തെ, ഇവിടെപ്പം തെളിഞ്ഞു.
തെളിഞ്ഞോ?
തെളിഞ്ഞ്, തെളിഞ്ഞ്, വെയിലായില്ല എന്നാലും, ഒരു മഴ- മാറിയൊരു തെളിച്ചം.
ചോറൂണ് ഒക്കെ കഴിഞ്ഞോ?
മോളെ സ്കൂളിൽ നിന്ന്- വിളിക്കാൻ പോയതാ, വിച്ചിട്ട്-
ആഹ്, ആഹ്, ആഹ്..,
അപ്പോ എന്നെ ജോലി എന്താണ്?
ആഹ്, ആഹ്...,
ആറാം ക്ലാസല്ലേ? ശരി, ശരി.., പിന്നെ വേറെ പ്രോഗ്രാം ഒന്നും- ഇല്ലായിരുന്നോ?
എനിക്ക് എന്നാലും വോയിസ്- അവിടുന്ന് ച, ചെറിയൊരു- സൗണ്ടേകേക്കത്തുള്ളൂ.
ഇപ്പോ കേൾക്കുന്നുണ്ടോ? എടക്ക്- ആഹ്, ഹെഡ് സെറ്റ് വെച്ചാൽ- കേക്കാൻ പാടാ. കേക്കാവോ? ഹോ.., റെയിഞ്ചിന്റെ വിഷയ കേട്ടോ? കേക്കുന്നുണ്ടോ?
എഡ്സെറ്റ് വെച്ച്- സംസാരിക്കണ്ട് പക്ഷെ- അപ്പോഴും ഡിലേ ആയിട്ടാ കേക്കുന്നേ.
എനിക്ക് വേറെ ഡിലേ ഒന്നുംല്ല- തോന്നുന്നു.
ആഹ്..., നെറ്റ് വർക്കിന്റെ നെറ്റ്- വർക്കിന്റെ ആയിരിക്കും. ആഹാ, ഇതിപ്പം മഴക്കാറാഇവിടെ മൊത്തം.
ആഹ്, ആഹ്,
വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പൊന്നും കാണുന്നില്ല. ഹെഡ്സെറ്റ് വെച്ചില്ലെങ്കില് ഒട്ടും- കേൾക്കില്ല. ഞാൻ ഹെഡ്സെറ്റ് വെച്ച് ഒരു ഒരു-
ഇപ്പോൾ ഓളിയം കൂടി.
അതാ, അത് ഞാൻ കൈവെച്ച- സംസാരിക്കുന്നു. നേരത്തെ- അങ്ങനെ സംസാച്ചുകൊണ്ടരിക്ക- ഇടക്കിടക്ക്- നെറ്റ്‌വർക്ക് ഇഷ്യു വരുന്നുണ്ട്.
ഓഹ്..., ശരി, ശരി,
അതല്ലെങ്കിൽ ഫോണിൽ വേറെ- മെസ്സേജ് വരുമ്പഴേ ഡൗൺ -ആകും.
ആഹാ..,
ഫോണിൽ വേറെ മെസ്സേജോ- കാര്യങ്ങളൊക്കെ- വരുമ്പോഴത്തേക്ക് എടക്ക്- കടെ സൗണ്ട്ഡൗൺ ആവുന്ന, അല്ല സൗണ്ട്- കോളിംഗ് സൗണ്ട് ഡൗൺ ആവും. അങ്ങനെ പിന്നെ വേറെന്ന- എന്താന്തോ പരിപാടിയൊക്കെ? നിങ്ങൾ മറ്റേ ജോലി പിന്നെ നോക്കിയായിരു ന്നോ
എന്തോ
പിന്നെ ജോലിയൊന്നും നോക്കിയില്ല റിസോർട്ടുകളിലൊക്കെ ജോലി റെഡി ആയില്ല
നോക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു നാളെ കൊല്ല ഇത്ത ഒരു ഇന്റർവ്യൂ പറഞ്ഞു അത് ഇപ്പോ ഇനിയിപ്പോ പതിനൊന്നാം തീയതിയിലോട്ട് അവര് റേസ്കെഡ്യൂൾ ചെയ്തു
ആ ഓക്കെ ഓക്കെ അഹ് ശരി
അതെ അപ്പം നോക്കുന്നു
ആണോ അപ്പൊ വീട്ടിൽ തന്നെയാണ് അപ്പൊ ഉള്ളത്
ഇല്ല ഇപ്പൊ ന നമ്മുടെ കൂട്ടുകാരന്റെ ഇവിടെ കാറ്ററിംഗ് ഉണ്ട്
ആഹ്
അപ്പൊ അയിന്റെ മാനേജർ ഒരാള് കുറച്ച് നാളത്തേക്ക് ആഹ് ലീവാ
ഓയി ശരി
അപ്പ തൽക്കാലം ആ ഇപ്പം പുള്ളിയൂടെ കുറച്ച് ദിവസത്തേക്ക്
ഓ ശരി പിള്ള പിള്ളടെ ആ ഒരു ഇതില് നിക്കുന്നു ഓക്കെ
എന്തോ
അ അപ്പൊ വർക്ക് ഒകെ ഉണ്ടോ
വർക്ക് കുറവാണ് പി ഇല്ല വർക്ക് കുറവാണ് പിന്നെ കഴിഞ്ഞ ഒരു മാസം നല്ല തിരക്കായിരുന്നു അപ്പം ആ പോയ ബില്ലുകൾ വാങ്ങലും
ഉ വങ്ങന
പരിപാടികളൊക്കെയ ബില്ല് കൊറെ കള ക്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ ആ ബില്ല് കളക്ട് ചെയ്യാനൊക്കെ പോയിട്ട് വന്നതാ
നിങ്ങളാണെല്ലാം നോക്കുന്നത് ഇപ്പം മറ്റേ ജോലി മൊത്തം നിങ്ങൾ നോക്കുന്നല്ലേ
രണ്ട് മാനേജർമാര അഇൻ്റെകത്ത് ഒരു മാനേജർ ഇല്ലാത്ത ഇപ്പൊ ഒരു മാനേജർണ്ട് പുള്ളിയുടെ കൂടെ പോയി എല്ലാം ഹെല്പ് ചെയ്തൊക്കെ കൊടുത്ത് ഓഫീസിൽ സ്റ്റാഫ് ഉണ്ട് അപ്പൊ ആ സ്റ്റാഫിന്റെ കാര്യമൊക്കെ നോക്കിയാൽ മതി
അപ്പോ അങ്ങനെ വല്ല്യ കാറ്ററിംഗ് കമ്പനി ആണോ അപ്പൊ
എന്തോ
സ്റ്റാഫിനെക്കെച്ച് അല്ല വലിയ കാറ്ററിങ് കമ്പനിയാണ ചോദിച്ചത് സ്റ്റാഫിനെക്ക വച്ചത്
ആഹ് വലിയതാ ഇവര് ഒരു ദിവസം നാലും അഞ്ചും വർക്ക് എടുക്കുന്നവരാ
ഓ അഹ് ശരി ചോദിച്ച
നാലായിരം അയ്യായിരം പേരുടെക്കെ ഒറ്റയടിക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടീം ആ
അ ആ ആണല്ലേ
ആഹ് ആഹ് ഇവിടെ ഉള്ളതീ കട്ടപ്പനേൽ ഉള്ളതീ ഏറ്റവും വലിയ കാറ്ററിങ് കമ്പനീന്ന് തന്നെ പറയാം
ആണോ
ഉം ഉം
ഒറ്റടിക്ക് ഒരു അയ്യായിരം പേരുടെക്കെ പരിപാടി ഇവിടെ കൊല്ലം ഒക്കെ പോയി ചെയ്തിട്ടുണ്ട് ഇവര്
ആണോ
അത്രക്കെ സെറ്റപ്പുള്ള ടീംസാ
ടീംസ് ആഹ് ഓക്കെ ഓക്കേ ആഹ് എനിക്ക് നിങ്ങക്ക് നിങ്ങക്ക് നോക്കികൂടായിരുന്നോ അതിലേ അതിലേക്ക് നോക്കിക്കൂടായിരുന്നോ.
ഇവിടൊന്നും അത്ര സാലറി കിട്ടത്തില്ല ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ.
ഓഹ് അത്രേള്ളു ല്ലേ. അല്ലേ പിന്നെ വെളിൽ എവിടെങ്കിലും വെളി വെളിയിലോട്ട് എവിടെക്കും നോക്കാൻ മേലായിരുന്നോ.
ഓട്ടത്തിനുള്ള പൈസ അതൊന്നും കിട്ടത്തില്ല.
ആണോ അല്ല വെളിലോട്ടുള്ളത് നോക്കാൻ മേലാരുന്നോ.
എന്തോ വെളിയിലോട്ടോ പറമ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്നോണ്ടേ.
പറമ്പോ ആയ്ശരി ആരുമില്ലേ നോക്കാനായിട്ട്.
അപ്പനും അമ്മേ ഉണ്ട് ന്നാലും ചില സമയം നമ്മൾ ഈ മരുന്നടി ക്കുന്ന ടൈമ് ഒക്കെ ആയിട്ടെ.
ആഹ് ഓക്കെ എന്തുവാടെ ഏലം ആണോ എന്താ ഉള്ളേ.
ഏലം ഏലവാ. ആഹ് മരുന്നടിക്കുന്ന ടൈമ് നമ്മളും കൂടെക്കെ ഇല്ലെങ്കിൽ പണി മൊത്തം പണിയാവും. ഇപ്പൊ റിസോർട്ടിൽ പോയപ്പോരിന്നു നാലഞ്ച് ദിവസം ലീവ് കിട്ടും അപ്പം വന്ന് പറമ്പിൽത്തെ പരിപാടി നോക്കി വിടാൻ പറ്റും.
ആഹ് ആഹ് ആഹ് അഹ്ശരി
ആ വെളിയിൽ പോയിന നമുക്ക് മാസം ഒരു മുപ്പത്‌ രൂപ നാപ്പത് രൂപ ഒക്കല്ലേ മാക്സിമം മാറ്റിവെക്കാൻ പറ്റുന്നേ.
ഏയ് അങ്ങനൊന്നുല്ല അയിൽ കൂടുതലൊക്കെ മാറ്റ നിങ്ങടെ ഫീൽഡിൽ അയിൽ കൂടുതലൊക്കെ മാറ്റ.
എന്തോ.
നിങ്ങളുടെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഈയൊരു ഫീൽഡിൽ ആയിരിൽ കൂടുതലൊക്കെ മാറ്റി വെക്കാം.
നോക്കായിനി എന്റെ ഈ ഫീൽഡിന്റെ പ്രത്യേകത പറഞ്ഞാ ഫുഡും അക്കോമഡേഷനും കിട്ടും.
അതാ പറഞ്ഞത് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ട്. അപ്പോ പിന്നെ നിങ്ങക്ക് പ്രശ്നങ്ങളൊന്നുല്ല നല്ല അക്കോമഡേഷൻ കിട്ടും പിന്നെ
നല്ല അക്കോമഡേഷനും കിട്ടും നല്ല ഫുഡും കിട്ടും പിന്നെ അത്യാവശ്യം ഒരു പ്രൊഫൈലുള്ള ജോലി
അതാ ഞാൻ പറഞ്ഞത് വിദേശത്തൊക്കെ നോക്കുന്നേ ബെറ്റർ കുറച്ചൊരു ഇതാ. അത്യാവശ്യ സ്റ്റാന്റേർഡ്‌ ആണ്.
മലേഷ്യയിലൊക്കെ പോവാണ് ഈച്ചിറോടെ സെറ്റപ്പ് ഉണ്ടെന്നാ.
ആഹ് മലേഷ്യയോ എവിടെയെങ്കിലും മറ്റേ അല്ലെങ്കിൽ മറ്റേ ദ്വീപ് വരുന്ന ഉണ്ടല്ലോ.
ആഹ് മലേഷ്യ, സിംഗപ്പൂർ അവിടെ ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പോണം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു മൂന്നാലു മാസം ആയതേ ഉള്ളൂ. ട്ട കഴിഞ്ഞ അന്നേരം വീട്ടാരൊക്കെ ഇട്ട് ഓടുന്നതെങ്ങനെയാ.
അത് ശരിയാ അത് വേണ്ട. നിങ്ങളെന്തായാലും കുറച്ച് നാളവിടെ നിക്കി എന്താലും ഒരു വർഷം പോലോക്കെ നിക്കി.
ആഹ് ഞാനും അതൊക്കെ തന്നെ ഓർത്തത് എന്തോ?
വൈഫിനും ജോലിയുള്ളയാണോ?
ആഹ് വീടിന്റെ അടുത്ത് തന്നെ ഒരു ജി എസ് ടി ഓഫീസ് ഉണ്ട് അവിടെ ജി എസ് ടി ഫയലിങ്ങും
ആഹ് അപ്പോ പിന്നെ നാട്ടിൽ നിക്കനല്ലേ നല്ലത് നിങ്ങളത് അത് നല്ല ബെറ്റർ. പുള്ളിക്കാരിക്കോ.
ആഹ് ആള് നാട് വിട്ട് പോവത്തില്ല എന്നാകാണിച്ചാലും. അവൾക്ക് ഇവിടെ നാട് തന്നെയാ ഏറ്റവും ഇഷ്ടം.
ആഹ് അതാ പറഞ്ഞേ അപ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യി. അത് കഴിഞ്ഞിട്ടക്കെ മുന്നോട്ട് പോവ് പിന്നെ വീട്ടിലെ കുറച്ച് കഴിയുമ്പോ നമുക്ക് ഇവിടെ ഒരുത് വേണം തോന്നുമ്പഴൊക്കെയാണ് കല്യാണം ഒക്കെ കഴിഞ്ഞല്ലേ. അവരവിടക്കെ സപ്പോർട്ട് ചെയ്യ് ആഹ് ആഹ് അപ്പൊ ഓക്കെ. ക്കെ പുള്ളിക്കാരി ആയിനൊക്കെ സപ്പോർട്ട് ചെയ്യും. അടുത്തല്ലേ ജോലി പുള്ളിക്കാരി അതുവരക്കെ ജോലി ചെയ്യട്ടെ. ഇത് കഴിയുമ്പോ നിങ്ങക്കൊരു ജോലി പുള്ളിക്കാരി പുള്ളി അതെ അത് കഴിയുമ്പോ പുള്ളിക്കാരി വീട്ടിരിക്കും ഞാൻ ജോലി ചെയ്യാന്നൊക്കെ പറ.
ആഹ് പുള്ളിക്കാരി എനി പഠിക്കണോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു
അതെയാ. എന്നാലും കുഴപ്പില്ല അത് നോക്കാല്ലോ അതിനൊന്നും പ്രശ്
പുള്ളിക്കാരി പഠിക്കട്ടെ. പുള്ളിക്കാരിക്ക് മടുപ്പില്ലാത്ത അത്രയും പഠിക്കട്ടെ.
അത് ശെരി. അതാ പറഞ്ഞെ പഠിക്ക്ന്നേനൊന്നും കുഴപ്പ ഇല്ല. നിങ്ങള് സപ്പോർട്ട് ചെയ്താ മതി അവരെ.
നമുക്ക് അങ്ങനെയുള്ള ഒരു കുഴപ്പ ഇല്ല. പഠിക്കുന്ന എന്തേരാണെങ്കിലും പഠിക്കട്ടെ.
അതാ അത് മതി. അങ്ങനെ അങ്ങോട്ട് പഠിച്ച് സപ്പോട്ട് ചെയ്യണം എപ്പോഴും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ആയിരിക്കണം അത് പ്രശ്നല്ല. അത് തന്നെ അവര് അപ്പ അത് പോലെ സപ്പോട്ടിയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും സ
ചുമ്മാ യ്ൻക്ക് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാ പുള്ളിക്കാരി ഇപ്പം മറ്റേ ഇടത് സമയം മറ്റേ സ്റ്റിജിങ് പഠിക്കുന്നുണ്ട്.
ആഹ് ഹാ ഹാ. അത് ശരി. ആഹ് ഇബടെ ആഹ് ശരി അക്കെ ഇനി പഠിച്ച് കഴിഞ്ഞിട്ട് പഠപ്പിക്കാനായിട്ടുള്ള നോക്കിക്കോള്ളണോ നോക്കണോ
ഇതും കൂടെ നോക്കണം
അതാ അതെല്ലാം നോക്കാ അല്ലെങ്കിൽ പിന്നെ കുഴപ്പ ഇല്ല. ജി എസ് ടി ടെയും കുഴപ്പ ഇല്ല. ഇവടെ എൻ്റെം വൈഫ് ഇതുപോലെ പോക്കൊണ്ടിരുന്നാ എടക്ക്.
ഉം ഞാൻ പറഞ്ഞു പണി പഠിക്ക് പണി പഠിച്ചിട്ട് നിനക്ക് ഓക്കെ ആണ് തോന്നുണ്ടെങ്കിൽ നമ് ക്കൊരു ഓഫീസിടാ ന്ന് പറഞ്ഞു.
അത് ശരിയാ. നല്ലതാ പത്ത് കമ്പനി പത്ത് കടക്കാര് കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. വർക്ക് ചെയ്ത് കൊടുക്കും എല്ലാരും
ഏതായാലും ചെറിയ കുറേ ചെറിയ കട ഇപ്പ എന്നാ അറിയാനാ പെട്ടിക്കടയാണെങ്കി ജി എസ് ടി വേണോല്ലോ.
അതാ പറഞ്ഞെ അവർക്ക് ജി എസ് ടി ചെയ്യാൻ എല്ലാർക്കും ഒന്നും ഇല്ലല്ലോ ചെയ്യാനുള്ള ആളുകൾ. ഒര് പത്ത് പേരിങ്ങനെ എപ്പോഴും ചെയ്ത് കൊടുക്കോല്ലോ
ചെറ്യൊരു കമ്പനി ഇടാം
അതാ ചെയ്ത് കൊടുക്കുന്നൊര് കമ്പനി ആഹ് ഓക്കെ ഓക്കെ
ഏഹ് ചാറ്റേഡ് അക്കൗണ്ടന്റ് വേണോ അതൊക്കെ നമ്മൾടെ കസിൻസുണ്ട്.
അവരൊക്കെ സപ്പോർട്ട് ചെയ്യത്തില്ലെ അപ്പോ അവരോടൊക്കെ നോക്കിട്ടൊക്കെ ചോയ്ച്ചിട്ടൊക്കെ ചെയ്താ മതി. നോക്കാം. ഒര് ബിസ് ബിസിനസ് ല് ചെറിയൊരു ബിസിനസ് ആഹ് ഓക്കെ ഓക്കെ ആഹ് വിളിക്കാം വിളിക്കാം ഞാൻ അങ്ങോട്ട് വിളിച്ചാലോ